ഓ ആ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നിണ്ട് പറഞ്ഞോളൂ.
കേക്കുന്നിണ്ട് ആ എന്താ വിശേഷം.
എന്ത് വിശേഷം വൈനേരത്തെ ഓരോ പരിപാടിയായിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു.
മ് മ് മ് ഇന്ന് വർക്ക്ഇണ്ടായിരുന്നോ ഇന്ന് വർക്ക് ഇണ്ടായിരുന്നു വർക്ക്ക്കെ കഴിഞ്ഞു വന്ന്. വൈട്ടത്തെ പരിവാടിയൊക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുവായിരുന്ന്.
ആഹ് ഫുഡ്ക്കെ ആയോ ഡിന്നറ്ക്കെ ആയോ?
ഉം ആയി ആയി
എന്താ സ്പെഷ്യൽ.
ക്യായി സ്പെഷ്യൽ ഏഹ് മൺപയർ. മമ്പയർ മമ്പയർ. ആഹ് പിന്നെന്താ ഏഹ് മറ്റേ കിഴങ്ങ് വറത്തരച്ച കറീം
ആഹ് ആഹ് ആഹ്
ഉം
ഫിഷ് ചിക്കന് ഒന്നുല്ലാഹ്
അതൊക്കെ അതെന്താന്നറിയോ ഇപ്പേ തേ കേഹ് കസിൻ ബ്രദറ് മരിച്ചോണ്ട് നമുക്കിങ്ങനെ നാ ആഹ് ആഹ് ഇതുണ്ടല്ലോ പതിനാ പതി ഒരു മാസങ്ങനെണ്. അപ്പതുകൊണ്ട് ഉം
ആഹ് അങ്ങനത്തെയൊന്നുല്ല ആഹ്
ഇല്ല അങ്ങൻത്തൊന്നുല്ല അങ്ങനെയാ
ഓ എത്രയായിപ്പ
ആഹ് ഇല്ലാപ്പ ഇപ്പ ഈ പതിന ബുധനാഴ്ച മൂന്നാന്തി വരുമ്പോ പതിനാറാവും
ആഹ് ആഹ് ഓഹ്
പതിനാറ് ദിവസം
എന്തുപറ്റിയതായിരുന്നു
അത് കുഴപ്പൊന്നുല്ലായിരുന്നു പുള്ളിക്ക് ഫസ്‌റ്റൊരു അറ്റാക് ക്ക് ഇങ്ങനെ വന്നായിരുന്നു അത് അറിയില്ലിങ്ങനെ ശ്വാസം മുട്ട് പോലെയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോയി അത് കഴിഞ്ഞപ്പ രണ്ടാമത് പിന്നെ ഏഹ് തളർന്നിങ്ങനെ സുഖവില്ല കുഴഞ്ഞ് വീണിട്ട് ഹോസ്പിറ്റലി കൊണ്ടോയി അപ്പൊ അവര് ഇ സി ജി ഇതെടുത്തപ്പം വേരിയേഷനിണ്ട് മരുന്ന് കഴിക്കണംന്നൊക്കെ പറഞ്ഞ് കൊടുത്തുവിട്ടു പിന്നെ അറിഞ്ഞില്ല പിന്നെ കഴിഞ്ഞാഴ്ച ഉം എന്താ പറയാ പുള്ളി എവിടെയോ പോയതാ സൈക്കിൾ ത്തിട്ട് അപ്പൊ ആരുഇല്ലായി ന്ന് വീട്ടില് അപ്പോണ്ട് പെട്ടന്നിങ്ങനെ പുള്ളിക്ക് തളർച്ച പോലെ തോന്നീട്ട് പോവുന്ന വഴിക്ക് അവിടെ സൈഡിലങ്ങിരുന്നു പിന്നെ പെട്ടെന്നിങ്ങനെ ഫിക്സ് പോലെ വന്നു അപ്പ തന്നെ മരിച്ചു അമ്പത്തിരണ്ട് വയസ്സ്
ആഹ് ആഹ്
ഉം അങ്ങനെ ആഹ്
ഹ് ആഹാഹ്
ഞങ്ങൾടെ ഏറ്റോം മൂത്ത വല് ഏഹ് വല്ല്യച്ചന്റെ ഏറ്റവും
ആഹ് ഏഹ് ഇന്ന് വർക്കുണ്ടായിരുന്നോ?
ഉം ഇന്ന് വർക്കിണ്ടായിരുന്നു ഇനിപ്പം നാളെ സൺഡേ ലീവാ സൺഡേ ലീവ് സമാധാനം ആഴ്ച്ചേലൊരു ലീവ് ലീവ് കിട്ടുന്നതാ സൺഡേയില് പറ്റീലി, ഈയാഴ്ച പിന്നെ നമ്മു ഒരു ലീവുംകൂടി കിട്ടി. ആഹ്, അതേന്നെ ഇനിയിപ്പംനാളെ എഹ് നല്ല പണിയാ എല്ലാം ഉണ്ടല്ലോ ഞായറാഴ്ചയല്ലേയെല്ലാം തീരുക കല്യാണം, സംഘം
ലീവാന്നുപറഞ്ഞിട്ടുകാര്യമില്ല. നമുക്കുനേരെ നിൽക്കാൻ സമയമുണ്ടാവില്ല
അതില്ല, അതില്ല ഏറ്റവും കൂടുതല് എനിക്കുതോന്നുന്നു. നമുക്കുഞായറാഴ്ച്ചയാണേറ്റവും കൂടുതല് നമുക്കുതെരക്ക് കൊള്ളെ ദിവസമെന്നു പറഞ്ഞാല്ലെങ്കിൽ ഒരു ലീവുവരുന്ന ദിവസമാണേ റ്റവും കൂടുതൽ തിരക്കുള്ളെ കാരണംച്ചാവീട്ടില്
ആഹ്
ഉം
രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തേച്ചുപോകുന്നു. വൈകുന്നേരം വരുന്നു ഇതിപ്പൊ രാ... എല്ലാം ഫുള്ള്, ഒന്നേന്നു നമ്മളിങ്ങനെ പെന്റിങ്ങു വെക്കുന്ന തൊക്കെ ഞായറാഴ്ച്ചത്തേക്കായിരിക്കും. ഞായറാഴ്ച്ച ചെയ്യാം, ഞായറാ ഴ്ച്ച ചെയ്യാന്നുവിചാരിച്ചു വെക്കുന്നകാര്യങ്ങളായിരിക്കും കൂടുതല്
പിന്നെ രാവിലെയെണീറ്റിട്ട് അവിടേം
ആഹ്
ഓട്ടോ അങ്ങനെയൊക്കയായി ഇങ്ങെത്തണ്ടേ ഇപ്പൊ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അ വിടെയെത്താനുള്ള തെരക്കായിരിക്കും പിന്നെ അവിടുന്നതെല്ലാം ചെയ്തു പിടിച്ചുവൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പിന്നെ പിറ്റേദിവസത്തേക്കുള്ള വർക്ക് അല്ലേ വൈകിട്ടത്തേക്കുള്ള വീട്ടിലെപണിയും തെരക്കും ആഹ്, അതിന്റെയിടയ്ക്ക് എന്തേ ലും വേറെപരിപാടിയുണ്ടെങ്കിഅ തും അങ്ങനെയാരിക്കും പിന്നെ അപ്പൊ, എങ്ങനെ നോക്കിയാലുംഞായറാഴ്ച്ചയാണ് നമുക്കൊരു എന്താ പറയാ എല്ലാംകൊണ്ടും, ഒരു മുറ്റം വൃത്തിയാക്കാനാണെങ്കിലും ഒരു വീടൊക്കെയൊന്നു വൃത്തിയാ എന്നാണേലും, ഡ്രസൊക്കെ വാഷുചെയ്യുന്നതാണേലും ആഹ് അങ്ങനെയല്ല മടക്കി വെക്കുന്നതുകൊണ്ട് ആഹ്
സൺഡേ, ലീവെന്നുള്ള പേരുമാത്രമേയുള്ളൂ. ലീവില്ല ശെ രിക്കും
അതോർക്കുമ്പോ ഏഹ്.. അങ്ങനത്തെയീ സൺഡേയിലിങ്ങനെ പൊരിഞ്ഞ പണി വരുമ്പൊ വിചാരിക്കും ഇതിലുംനല്ലത് വർക്കിംഗ്ഡേ
വർ, ആഹ്, അതെ അതൊരൊറ്റക്കാര്യം മാത്രം നോക്കു ഗസ്സ് ചെയ്താൽ മതിയല്ലോല്ലേ
അതെ, അതെ, അതെ അതാകുമ്പോഴ ത്തേക്കു രാവിലെയെണീക്കുന്നു, രാവിലത്തെ കൂടി ചടുപടെയരിയുന്നു കുളിക്കുന്നു, ഒരുങ്ങുന്നു പായ്ക്കുചെയ്യുന്നു, പോവുന്നു, ഒന്നും നോക്കണ്ടല്ലൊ ഇതുപക്ഷെ ഞായറാഴ്ചയൊരു ദിവസം നിന്നാലന്നായിരിക്കും ഞായറാഴ്ച്ച ഒരു ദിവസമായിരിക്കും ഏഹ്.. വിരുന്നുകാര് ആരേലുമൊക്കെ വരും. അപ്പൊ പിന്നെ നമ്മളു പ്ലാൻചെയ്തകാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മുടെ പണികളൊക്കെ പയ്യെപ്പയ്യെ പെന്റിങ്ങ് വരും
അതെ, നമ്മള് പണ്ട് അല്ല നമ്മുടെ ചെറുപ്പത്തിൽ നമ്മള് നമുക്കൊന്നും അറിയാം, ഇപ്പളത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ചുനോക്കുമ്പോൾ നമുക്കതുമനസ്സിലാവില്ലേ പഴയ പണ്ടത്തെകാര്യം വെച്ചു, അതൊന്നും ഒന്നുമല്ലായിരുന്നു, തോന്നുന്നു
അതെ, അതെ നമുക്കെല്ലാ ദിവസവും ഒരുപോലെ ആയിരുന്നു പണ്ടൊക്കെ
ആഹ്, അതെ അപ്പം നമു നമുക്കു, നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ പരാതികളുംവിഷമങ്ങളും ഇന്നൊക്കെവച്ചു നോക്കു മ്പൊ വളർന്നതൊന്നുമല്ല അല്ലെ
ഒന്നുമല്ല പണ്ടൊക്കെ പണ്ടൊക്കെ ഞായറാഴ്ച്ച ഞായറാഴ്ച്ച വന്ന്‌ കഴിഞ്ഞ ഒരു രസായിരുന്നു സ്കൂളി പോവുന്ന ദ്‌വ്‌സൊക്കെ ആണെങ്കില് ശെനിം ഞായറും ലീവാണെങ്കില് ഞാ റാഴ്ച്ച ഫ്രണ്ട്സൊക്കെ ആയിട്ട് അമ്പൽത്തിപ്പാേവാ പള്ളീപ്പാേവാ പള്ളിയിലൊക്കെ പിന്നെ എല്ലാരും ഞാറാഴ്ച്ചകളില് പോവല്ണ്ട് അപ്പം അങ്ങനെയ്ള്ള കാര്യങ്ങളില് ഫ്രണ്ട്സൊക്കേയ്ട്ട് ഒന്നിച്ച് പോകാലല്ലേ പർഞ്ഞ് വെക്കും സ്കൂളി തലേ ദ്‌വ്സം പോകുമ്പം നാളെ നാളെ വര്വോ അവ്ടെ ആഹ് അമ്പൽ ത്തി വരു അന്ന് ഞാ അവ്ടെ വെച്ച് കാണല്
അതെ പണ്ടൊക്കെ ഞങ്ങളും അങ്ങെനെയാ സൺഡേ സ്കൂളി പഠിയ്ക്കുമ്പം ഏഹ് സൺഡേ ഒര് ലീവ് കിട്ട്ന്നല്ലേ അപ്പം ലീവ് കിട്ട്ന്ന അന്നാണ് സ് സിന്‌മ ക അമ്മെടെ വീട്ടിലന്നൊന്നും ടിവി ഒന്നും ഇല്ലായ്ര്ന്നു അപ്പം പിന്നെ അട് ത്തെ വീട്ടിലോട്ടോട് അട്ത്ത വീട്ട്ല്ണ്ട് പ്പ ഞങ്ങള് കൊറേ ഗാങ്ങെല്ലാവരും കൂടെ കൂടീട്ട് ഇത്ര മണിയാകുമ്പം എല്ലാരും കൂടെ സിൻമ കാണാം
ഉം ഉം ഉം ഉം ആഹ് നമുക്ക് ഞ ഞ നമു പ്പ അങ്ങനെയായ്ര്ന്നു ഇപ്പ അങ്ങനെയെല്ലല്ലോ ഇപ്പം എല്ലാ വീട്കൾലും ഏഹ് ഒരു വീട്ടി രണ്ട് ടി അല്ല ഒരു വീട്ട്ല് രണ്ട് ടീവി ഒക്കെയ്ള്ള വീട്കള്ണ്ട്
ആഹ് ഇപ്പ ടീവിക്കാെന്നും വെല്യൊരു പ്രധാനം ഇല്ല്യാ
ആഹ് പ്രായമുള്ള ച്ച ഇ അച്ഛ അച്ഛനമ്മമാരൊക്കെ പ്രായമുള്ളവെരെക്കെ ഇണ്ടെങ്കില് അവർക്ക് കാണാൻ സീരിയൽന്റെ ആൾക്കാരാണല്ലോ അപ്പൊ അവർക്ക് കാണാനൊര് ടീവി പിന്നെ കുട്ടികള്ണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കൊച്ചു ടീവി അങ്ങനെയുള്ള സാനങ്ങ്ള ക്കെ കാണേണ്ടി വെരും അപ്പ അവർക്ക് അവർക്ക് കാണാനാെര് റ്റീവി അപ്പ രണ്ട് റ്റി പഷെ പണ്ടക്കെ അങ്ങനെയെല്ലാ
ഉം പക്ഷെ അതൊര് രസായ്ര്ന്നുലേ അങ്ങെനെ പോൺ
അഹ് അതെ ഒരു റ്റീവി എവിടെയാ ഇണ്ടാവാ നമ്മ്ടെ ചുറ്റുവട്ടെത്ത് ഒരു പത്ത് പന്ത്രണ്ട് വീട്ള്ളെതിൽ ഏതെങ്കിലും ഒരു വീ
ആഹ് ഒരു വീട്ടില് ഇര്ന്നോളു അവരെ നമ്മള് ചെല്ല്മ്പോ അവരെങ്ങാനും എന്തെങ്കിലാെരു ഇത് പറ മാെടക്കം പർഞ്ഞ്ട്ട്ണ്ടെങ്കി നമ്ക്ക്ണ്ടാവ്ന്ന
തീർന്ന് ആഹ് സത്യാട്ടോ ഞാനൊക്കെ കൊ റേ അനുഭവിച്ച്ട്ട്ണ്ട്
ആഹ് അത് ഞാന് നമ്മള് നമ്മളിങ്ങെനെ ഓടി ടീവി കാണാനിങ്ങെനെ ഓടീട്ട് അവ്ടെ എത്തുമ്പം അവര് പറയും കരണ്ട്ല്ലാ അല്ലെങ്കില് പിന്നെ ടീ വി ചൂടായി ഇത്രേം നേരം വർക്കിങ്ങായ്ര്ന്നുന്നൊക്കെ പർഞ്ഞ് ഓഫാക്കി വെക്ക്മ്പോ അയ്യോ
അത് സത്യാ സത്യാ അയ്യോ എനിക്കക്കെ എനിക്കൊക്കെ അനുഭവ ഉണ്ടായ്ട്ടുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടപ്പർത്തെ വീട്ടിലവർ ക്കായ്ര്ന്നു സ്ഥിരം അവ്ടെ ആയ്ര്ന്നു റ്റീ വി ഇണ്ടായ്ര്ന്നാെള്ളു നമ്മുടെ വീട്ടി ടീവിയൊന്നു ഇല്ലാ അപ്പൊ ഈ ഞായറാഴ്ച എക്കെ ഉം അച്ഛനൊക്കെ വീട്ട്ല്ള്ള ദ്‌വ്സം വയ്ങ്കെര പേടിയാ ചോയ്ക്കാനൊക്കെ നമ്മടെ പിള്ളേർക്ക് ഇപ്പഴത്തെ പിള്ളേർക്കങ്ങെനെ പേടിയൊന്നും ഇ ഇല്ല അപ്പൊ എന്റെ രാ വ്‌ലെ ഇല്ലേ ആഹ് എണീറ്റ് എല്ലാ പണിയൊക്കെ ഒതുക്കി എല്ലാം കയ്ഞ്ഞ്ട്ട് വൈക്ന്നേരം നാല്മണി ആവ്മ്പം അ ച്ഛനെങ്ങോട്ടെങ്കിലും പോകുന്നേന് മുന്നിൽ ചോയ്ക്കും അച്ഛാ ഞങ്ങള് ടീ വി കാണാം പൊക്കോട്ടെ എവടെ അപ്പർത്തെ ചേച്ചിന്റെ വീട്ട്ല് ആഹ് എന്താ സിന്‌മ കാണാൻ ഇന്ന സിന്‌മാ ആഹ് അത് നാല് മണിക്ക് പോയാ അഞ്ചരയ്ക്ക് മുന്നേ വീട്ടി വരണം സിനിമ അത് ഏത് തീർത്ത് കാണാൻ പറ്റുമോ അന്നിട്ട് അത് അഞ്ചരേന്റെ അഞ്ചരേന്റെ പരസ്യം ആവുമ്പോഴത്തേക്ക് ഓടി വീട്ടി വരും അപ്പ ചോയിക്കും അമ്മേ അച്ഛനെന്തിയെ അച്ഛനെന്തിയെ അച്ഛനെത്തിയിട്ടില്ല അപ്പ എന്താക്കും ഓടും അടുത്തത് കാണാൻ വീണ്ടും ഓടും അപ്പൊ ഇവിടെന്നച്ചൻ വരാൻ സമയയാവുമ്പോ അവിടുന്ന് അമ്മ വിളിക്കും അപ്പൊ നമ്മൾ അവിടുന്ന് പായു എന്നാലും ടെൻഷനാ ബാലൻസ്ണ്ടാ ബാക്കിഎന്തായേ ഇതിനു വേണ്ട ബാക്കി എന്തായി ഉം അതൊക്കെയായിരുന്നു ചെറിയ കഥ
ആഹ് പക്ഷെ ഒരു വീട്ടില് അന്ന് അങ്ങനെ ടി വി ഉള്ളെങ്കിലും എല്ലാരും കൂടെ കൂടുമ്പോ ഒരു രസയിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു സംഭവം ഇല്ല
ഉം ഉം ഇന്നെല്ലാ അവരവരുടെ വീട്ടില് ഓരോ ഓരോ ടി വിണ്ട് അവരവർക്ക് ഇഷ്ടഉള്ളത് കാണാം ഇപ്പ അങ്ങനെ ഇങ്ങനെ ആരും മറ്റുള്ള വീടുകളില് അങ്ങനെ പോകുന്നെഇല്ലല്ലോ
അതെ അതെ ടി വി കാണാനായിട്ടൊന്നും ആരും പോവില്ല നമ്മുടെ വീട്ടിലെ ടിവിയെ കാണൂല്ല പി
പിന്നെയ അതെ സത്യം ഉം പിന്നെയാണ് ആഹ് ആർടെങ്കിലും വീട്ടില് അങ്ങനെ തന്നെയല്ലേടാ ഇപ്പ എല്ലാരും അവരവരുടെ കാര്യങ്ങളല്ലേ നോക്കുന്നേ മ മറ്റൊരാളുടെ വീട്ടി എങ്ങനെ എന്താന്നുള്ളതൊന്നും നോക്കുന്നില്ലല്ലോ
അതെ എല്ലാരും അവരവരുടെ കാര്യത്തില് ബിസിയാ
ആഹ് അതെ സമയം തെകയുന്നില്ല ഓരോ ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പം അയിനനുസരിച്ച് ഇന്നാ മറ്റേ ഇവരെ പോ എവിടെ നമ്മൾ പുറത്തോട്ട് എറങ്ങി പോകുന്ന സമയത്ത് കണ്ട കാര്യങ്ങൾ ചോദിച്ചു വിശേഷ ങ്ങൾ തെരാക്കിയ അങ്ങനെ വല്ലാണ്ട് ഉം പണ്ടൊക്കെ നമ്മക് നമ്മുടെ വീടുകളിലൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ വന്ന് കൂടി എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ പോവുവായിരുന്നു
അത് അതൊക്കെ രസവായിരുന്നു ഇന്നിപ്പോ ആരും അങ്ങനെ വരുവോ ഒന്നുല്ല ഏ ഹായ് ഹലോ കഴിഞ്ഞു
ആഹ് കഴിഞ്ഞു പിന്നെ എന്തെങ്കിലുണ്ടെങ്കി അപ്പറത്തെ വീടി വീട്ടിന്ന് രാത്രി എന്തെലും പറയാണ്ടെ ഇപ്പുറത്തെ വീട്ടിലേക്ക് ഫോൺ ഫോൺ വിളിക്യാ പറയാ അതാണ്
അടുത്തായിരിക്കും വീട് എന്നാലും ഫോണ് അങ്ങനെ പോയിരിക്കലൊക്കെ കൊറവ് എല്ലാരും ബിസി അല്ലേ ഓരോരോ കാര്യത്തില് ബിസി ആയതുകൊണ്ട് ആരെ അങ്ങനെ കിട്ടുവൊന്നുഇല്ല
ഉം അതന്നെ ഉം ഉം എന്ന ശെരി ഞാൻ വിളിക്കാം
ആഹ് ശരി എന്ന
ഓക്കെ ഉം